ഹലോ
ആ വോയിസ് കേൾക്കുന്നുണ്ടോ
ആ പറയൂ എന്തൊ വിശേഷങ്ങൾ പറയൂ
എന്താണ് സുഖാണ് കെടന്നോ?
മ് കെടന്ന്
ഹേ ഭക്ഷണോ കഴിച്ചോ?
ച്ചോ? ഉം ഭക്ഷണം കഴിച്ചു കിടന്ന് ഇിക്കക്കെ ഫുട്ബോളും കണ്ടണ്ടിരിക്കുന്നുണ്ട്.
ആഹാ അപ്പൊ പിന്നെ അതിന്റെ സീസൺാണല്ലോല്ലേ?
സീസൺ ആണ് ഇനി അത് കഴിഞ്ഞിട്ടേ ഒന്ന് കിടക്കാൻ വരുള്ളൂ അത്പ്പോഴേക്കും ഞാൻ കിടന്നറങ്ങിട്ടുണ്ടാവും എപ്പപ്പോ പാതിരാ ഒക്കല്ലേ രണ്ട് മണിക്കൊക്കെയാണ് കളിയേ ഞാൻ പറയാം ഒരോ എന്തെങ്കിലുംക്ക ആരെങ്കിലൊക്കെ കളിച്ചുകോണ്ടിരിക്കുന്നത് അ ഇനിപ്പപ്പോ നമ്മള് ഇവിടെ കയി മ്മളെന്ത്യന്ന് ആരെ കളിച്ണ്ട് പിന്നെ കളിച്ചാ പോ നമക്ക്മ്മ ടീമുണ്ട്െന്ന് വിചാരിക്ക ത് എവടെയോ കളുന്ന ആൾ കർ കുവേണ്ടി പക്ഷെ എന്നാലരു രസല്ലേ ഈ അല്ലേ തന്നെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ ആ മലപ്പുറം ഭാഗത്തൊക്കെ പിന്നെ ഫുള്ള് പന്തലിന്റെറെ അട ക്കാര ഞാൻ പറയാ ഇന്ത്യെ ടീമം വേണ്ട കേരളത്തിൽ ഒരു ടീം ഉണ്ടെങ്കിൽ കേരള എന്ത ഇഷ്ടം പോലെ ഉണ്ടാവും മലപ്പുറത്ത് ആൾക്കാര്
ആഹ ആ നമ്മളെ ഇതിന്റെ പേരിൽ എത്ര പേരായി തല്ലും യുദ്ധൊക്കെ ആയിട്ട്
ആഇതിന്റെ വേരതിങ്ങനെ നപ്പ രാത്രി ക്ലബ്ബ് ക്ലബിലൊക്ക പോയ ക്ലബ്ബിൽ ഫുൾ അടിയാണ്
ആ കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബ്രസീൽ കഴിഞ്ഞ പ്രാവശ്യട്ട് തോറ്റ പിന്നെ ഒരു പത്തൊമ്പത്ഞ്ച് വയസ് ഒരാളുടെ ചെറിയ ചെക്കൻന്റെ ഒരു ഭാഗം കൊഴഞ്ഞത്
എന്താ ആവശ്യത്തിന് റബെ അത് തലക്കെടുത്തിട്ടാണ് അത് നമ്മളെ ആരോല്ലല്ലോ അ വേണം കലാപരമായിട്ടുള്ളര് ഇത് വേണം കായികത്തിനട് പക്ഷെ ഇത് ഓവർ ആയിട്ട് ആ കൂടുതല ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് വരണത
അതറിഞ്ഞ വര്ആരെലും നമ്മള അറിയണണ്ടോ ആക്കെന്റെ രക്ഷിത പേരൻസിന് പോയിപ്പ എന്ത ചെയ്യാ
വൃക്ഷങ്ങൾ ചിലവായിച്ചിട്ടാണ് ഈ കട്ട്ഔട്ടൊക്കെ വെക്കുന്നത് എന്നിട്ട് അവരെ എന്തേങ്കലും ഇത് കാണ് ണ്ടൊ പ്പഠ എവിടെ പോയും ഈ കട്ടൗട്ടല്ലേ ഇത്രീം പൈസ ചിലവാക്കിയിട്ട് എന്തിനാണ് ഈ മനുഷ്യന്മാർ ഇതൊക്കെ ചെയ്യുന്നത് അത് ഓല് ആ ഓല ഫാൻ ഓലോ ടീമിനൊ ഒരു ഫാൻസിയാ എൻ്റെത് അങ്ങനെയാണ് ഇങ്ങനെ ണ്ന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അത്രയ്ക്ക് കുറച്ച് ഓവറ ആ അതന്നും പറ്റിയേല്ല വെറുതെ പൈസ ചിലവാക്കിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് മറ്റെ പ പ്പെട്ടവർക്കെന്തേലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കയാണെങ്കിൽ അതുണ്ടാവും
ന്ന് ഫോണിൽ കൂടെക്കെ കാണുവല്ലോ ഓരോന്നും കേൾക്കുമ്പോാൻ
നമ്മളെ രാജ്യത്ത് ഭക്ഷണം കിട്ടാത്തവരല്ല കുറവ് പക്ഷെ നമ്മളെ ഇപ്പം നാട്ടില് അസുഖങ്ങൾ കൂടിയതവരാണുള്ളത് അസുഖങ്ങൾ പലതും കാൻസ - ർ ആയിട്ട് കിഡ്നി കേട് അവിടെ കേട് ഇവിടെ കേടൊക്കെയിട്ട് നമ്മൾ ചികിത്സിക്കാൻ പയി സല്ലാതെ
ഇല്ല പണ്ടത്തെ പോല ഒരുപാട് അസുഖങ്ങള ഇപ്പൊ ക്യാൻസറൊക്കെ നമ്മള് പണ്ടൊക്കെ ഇപ്പ അതെല്ലാം കേട്ട് കേട്ടിട്ടേ ഇപ്പ അതിനൊന്നരു വില ഇല്ലാത്ത പോലെയായി ഇപ്പ എല്ലാം
അതല്ലാതെ ഇപ്പൊ ആർക്കും എവിടെ നോക്കിയാലും ക്യാൻസർല്ലേ എന്നിട്ട്പ്പ ആരെങ്കിലും ക്യാൻസർ വരന്ന് വിചാരിച്ചിട്ട് ഈ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തിലോ ജീവിതശൈലി മാറ്റം വരുത്തി ണ്ടോ എവിടെ വരുന്നടത്ത് വെച്ച് കാണാ ആഒരു മയിന്റാണ് ഇപ്പോ എല്ലാർക്കും വരുന്നത്
ന്നാമത് ന നാമ്മ ൾ അ ഞമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് കാര്യല്ല ഇപ്പ ഇ് ഫുള്ള് എല്ലാരും അങ്ങനെയല്ലേ ഈ ഫുഡിങ്ങിന്റെ രീതിയൊക്കെ നമ്മക്ക് മാത്രം ഒന്നിലും കൺട്രോള് വരുത്താൻ പറ്റില്ല
നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് എന്തലും അവ സംഭവിക്കണെ സംഭവിച്ചോട്ടെന്ന്ള്ള ഒരു നിലപാടാണ് എല്ലാവർക്കും പക്ഷെ നമ്മക്ക് ഒര്പേടിയാണ് റബ്ബേ ഇതെന്തെങ്കിലും കഴിച്ചാ പക്ഷെ കഴിക്കാത്തൽക്കുംവര് ണ്ട് ഈ ചെറിയ കുട്ടി കുട്ടികളൊക്കെ കുഞ്ഞു മക്കളൊക്കെ എന്ത് ചെയ്തിട്ടാ അപ്പൊ അതുകൊണ്ടാണ് ആർക്കും അതൊരു വിഷയല്ലാത്ത മാറിയതേ
അതൊ
ആ ഈ പ്രായായോർക്ക് അസുഖം വന്നിട്ട് പോവാണെങ്കിൽ കൊഴപ്പില്ല ഇത് ചെറിയ മക്കൾക്കൊക്കെ വന്ന് എന്താ ചെയ്യാ അവർക്കൊപ്പ എന്തെങ്കിലും ചെയ്തിട്ടാ ഒന്നും ചെയ്തിട്ടല്ല അപ്പൊ അസുഖം വന്നാ എന്താ ചെയ്യാ
ഉം
പിന്നെ ഇപ്പ താവഴിയായിട്ട് വരുന്നുണ്ട ത്രെ നമ്മൾ പറയും താവഴിയാഇപ്പോൾ പാരമ്പര്യയിട്ട് വരുന്നുണ്ട് ഇപ്പോ ആ ഹോസ് ഹോസ്പിറ്റലിലൊക്കെ പോയാലേ ഷുഗർ ടെസ്റ്റ് ചെയതാ പറയും നിങ്ങൾക്ക് നിങ്ങളെ പാരമ്പര്യായിട്ട് മമാക്ക് ഉണ്ടാവും ഉപ്പാക്കുണ്ടോന്ന് ചോദിക്കും ആദ്യം അതാ ചോദിക്ക്യ
പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിക്ക് പോയാ തന്നെ നമ്മളോട് ഷുഗറിന്റെ കാര്യം ചോദിക്കുവില്ലോ ഉമ്മാന്റെ ഉമ്മാ ഉണ്ടായിരുന്നാ നമ്മളോട് ചോദിക്കുവല്ലോ
ത്രേ ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തില് ഒന്നിനുണ്ടായിരുന്നു എന്നിട്ട് ഓളോട് ചോയ് ചോലെ മുത്താപ്പാക്കും മൂത്തുമ്മാക്കുമൊക്കെ ക്യാൻസറായിട്ടാണ് മരിച്ചത് അപ്പം മൂത്താമാനും മൂത്താപ്പോന്റെ മോൾക്കും ഇപ്പ ക്യാൻസറാ അപ്പൊ ചെന്നേക്ക് ചോദിച്ചേരം ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടായിരുന്നേ ആഹ് ഉമ്മ അങ്ങനെയാ മരിച്ച്ണത്രേ ആഹ് ഉപ്പാക്ക് നോക്കുമ്പോ ഉപ്പാ ക്കുണ്ടായിരുന്നുത്രേ അന്നേരം അപ്പൊ നീ നോക്കാനെല്ലാർക്കും എച് വെറുമൊരു ചുമയായിട്ട് കൊണ്ടോയതാണെ രണ്ടു മാസായിട്ടുള്ളൂ ര രണ്ടുമാസ ഇങ്ങനെ വെറുതൊരു ചുമങ്ങനെ ഉണ്ടായിരുന്നു പനിച്ചിട്ട് ചുമയെന്നാ വിചാരിച്ച് പക്ഷെ നോക്കുമ്പോ ഫുള്ള് പോയിക്കോ നാലാം സ്റ്റേജാത്രേ ഒന്നാം സ്റ്റേജ്
അതന്നേ എ